ആഹ്! ഉണ്ടോ? ആഹ്! ആഹ് എന്താ വിശേഷം?
നല്ല സുഖം!
ആഹ്! ഓ മഴൊക്കെ ണ്ട് റെഡ് അലർട്ടല്ലേ!
അതന്നെ ഉം വെള്ളൊക്കെ നറഞ്ഞ് അതന്നെ
പ്പിന്ന് റെഡ് അലേർട്ട് ആയപ്പം ഇന്നല്ത്തെ അത്ര മഴ ഇല്ല്യന്ന ഇനിക്ക് തോന്ന്ണേട്ടോ
ഇന്നൽത്തെ അത്രല്ല്യ ഇന്നലെ നല്ല അളവ് കൂടുതലല്ലേ
ആഹ് നല്ല അളവ് കൂട്ട്തലാ ഇന്നലെ
ന്നാ പെയ്യുന്ന മഴ മഴൊക്കെ നല്ല അളവുണ്ട് ഇന്ന് കൊറവാണ് പക്ഷെ അല്ല ഇര്ട്ടട്ച്ച് ഇങ്ങനെ ആഹ് ഒരുതില് നിക്ക്ണ്ട് ല്ലേ
ഉം മയ മഴന്റെ ബുദ്ധിമുട്ടൊക്കെ ല്ലെ വയനാടുള്ള ഭാഗത്തുള്ളോർക്കൊക്കെ ഉരുൾ പൊട്ടിയക്കണ്ടില്ലേ
അവിടെ പെയ്തിട്ട് ആവും ഇങ്ങോട്ടേക്ക് നമ്മളെവ്ടെ നെലമ്പൂര് വഴിയല്ലേ വര്ല് അന്ന് സംഭവത്തിന് നിലബൂര് എത്ര പെട്ടെന്ന് വെള്ളെത്തി മൃതുദേഹും അതുതൊക്കെ ആടെത്തില്ലേ
ആഹ് അതെന്നെ
ആഹ് അപ്പൊ അവിടെ ഇഞ്ഞു അയിന്റെ ഇത് കാണണം അ
ആഹ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയന്നെയല്ലോ കൊറേ മൃതദേഹം അവിടുന്നാണല്ലോ കി ട്ടിയത് പോ നിലമ്പൂര് പോ ഒത്ത്ക്കല്ലോ അവിടെ ഇടുന്ന ആണ് ആ മൃതദേഹൊക്കെ പിൻവാക്കുള്ള കിട്ടിയാ പോയേന്ന് അത് വല്ലാത്ത
നാളെപ്പൊ ഇണ്ടാവോ അവധി
നാളത്തെ എനിപ്പൊ എങ്ങനെ അറീല്ല നാളെ ഫോണിലൊന്നും വന്നില്ല്യ
ഇല്ല വന്നീല്ല ശരിക്കും ഇന്നക്കെ നിക്ക്ണ അവസ്ഥ കണ്ടാ നാളെയും കിട്ടേണ്ടതാണ്ല്ലേ
ആഹ് കിട്ടണ്ട്യതാ ഉം എവിടെ മക്കളൊക്കെ എവിടെ പോയി
ഭക്ഷണം കഴിച്ച് ഒരാള് ഇപ്പൊതാ കളിക്കിണ്ട് ആ കൊറച്ചയിഞ്ഞ് ഉറങ്ങണെങ്കിൽ
മാ മ്മോന് വെല്ല്യോല് രണ്ടാളും ഇപ്പൊ ഏതിനാ പഠിക്കണേ
വല്യോല് രണ്ടാളും ഡിഗ്രി സ സീനു കഴിഞ്ഞി പിന്നെ ആഹ് മ മോ വെൽത്ത് കുറ്റിക്കാട്ടൂര് സെക്കൻഡിയറ്
ഡിഗ്രി എന്നെ
ഡിഗ്രി ആഹ്
ആഹ് ഏതാ
ആ അത് സിബിൽ ആണ് സനുന്റെ സിബിയില് മറ്റേ കമ്പ്യൂട്ടർ സയൻസാ
ആഹ് ശെരി ആ എത്ര ഫീസ് എത്രാവെര്ന്ന്
ഫീസ് ഒരു വർഷം അയ്മ്പത് ആ അടക്കും ഗഡുയായിട്ട് അടക്കും നാല് വർഷത്ത് ആഹ്
ആഹ് അയ്ശെരി
ഓൻ താല്പര്യം ഇല്ല അപ്പയിന് പോവാന്
ആഹ് അത്
ഓൻപ്പൊ ഓൻ്റെ രണ്ട് മൂന്ന് കുട്ടിയളുണ്ട് ഇരൊക്കെ അത് ഡ്രോപ്പ് ചെയ്യണംന്ന്റ്ഞ്ഞിട്ട് നിക്ക കാരണം എന്താച്ചാല് പിന്നെ ഇവര് ഒരു കുട്ടി ഒരു വർഷം ആയിട്ടുള്ളൂ ഒരു കുട്ടി രണ്ടാമത്തെ വർഷം ഡ്രോപ്പ് ചെയ്യാ ഇവരു രണ്ടാം വർഷം എന്ത ഇവര് എന്താച്ചാല് പോകൻ അതിന്റെ ആവശ്യൊന്നുല്ല പരഞ്ഞ്
ആഹ്
കുട്ടി ചേരണ്ടില്ലേനി
ആഹ് അതന്നെ ഓനയിട്ട് പറഞ്ഞ് ചേർന്നാ
അല്ല അളിയൻ കൊണ്ടെയാക്കിയ
ആഹ് ഓൽക്കെന്തേനു താല്പര്യ തായി ഈ താല്പര്യത്തിനുസരിച്ച് ആ
ചെന്നൈയിലൊക്കെ പോയി അവിടൊക്കെ ഞങ്ങളെല്ലാരൂടി കൂടി പോയിന് അവിടെ എത്തിയോക്കുമ്പോ ഇവിടുന്ന് നമ്മളെ ആഹ് ഒരു ആളുണ്ടല്ലോ? ടോ എടവണ്ണപ്പാറ നിക്കണേ ചീമാൾന്റെ ചോട്ടില് ഓന് ഓന്റെ കേറോഫില പോയിഞ്ഞത് പോയാ ത് ഓൻ പോകൻ പറഞ്ഞ കോളേജൊന്നുല്ല വ്യത്യാസണ്ട് ഒരുപാട് മാറ്റംണ്ട് അവിടെത്തിയപ്പൊ പറഞ്ഞ കോളേജും അല്ല പിന്നെ പറഞ്ഞ ഫീസും അല്ല പറഞ്ഞ സ് തലത്തിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞത് അതു അല്ല ആടൊരു വെല്ല്യാ ആമ്മളെ ഈ ഇവ്‌ ടെണ്ടല്ലോ മരുഭൂമി കൊണ്ടിട്ടാലെങ്ങനെ പിന്നെ ചുറ്റിലൊന്നും എത്രോ ഭാഗത്തൊന്നും ഒരു കട പോലും ഇല്ല്യാതെ
ആഹ് നല്ല ഉം ഉം.
പോയോക്യാപ്പം പറ്റായി അവ്ടെ വെലകൊത്ണ്ട് നല്ല ചീ ഫീസ് കൊറവ്ണ്ട് ന്നർഞ്ഞിട്ട് പോയതാ അമ്മക്ക് നെഴ്സിങ്‌ ക്കാണേങ്കില്
ആഹ്.
ആ അപ്പൊ പോയോകുംപ്പം കൊണ്ടാക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥലം അപ്പൊ തിരിച്ചു പോന്ന്.
ഏഹ്.
ആ പിന്നെ അത് പിന്നെ വേണ്ടന്ന വേറെ ന്തെങ്കിലും നോക്കാചാരിച് കേനി അല്ലെതൊന്നും ഓർത്തി ന്നാ ആള്യെന്റെട്ത്താ താല്പര്യപകാരം അങ്ങനൊന്നുണ്ട് ആരോ ഒരാള് ങ്ങനെ ചേ ഫ്രണ്ടിന്റെ ആരോ മോനറ്റ അക്കീണലോന്നർഞ്ഞ്ട്ട് പെട്ടെന്നൊണ്ടോയി ചേർക്കലും പിടിക്യലുംണ്ടായതാ.
അത് ശെരി ഉം അപ്പ അതല്ല പിന്നെ ഇങ്ങനെ കി ട്യതല്ലല്ലേ ആ പോയ പോയി ചേർന്നാ?
പോയി ചേർന്നാ കിട്ട്യാതൊന്നല്ല.
ആഹ്.
അപ്പൊ എടക്ക് ചെൽപ്പോ ക്ലാസ് പോവാന്നാലൊ അല്ലെ ഞ്ഞൊടിഞ്ഞൾച്ചും കാരണംച്ച ഇറ്റങ്ങളല്ലേ ആൺകു ട്ട്യേളമ്മക്ക് പർഞ് ചെലമെത്ത് ആ അമ്മള് വിചാരിക്കി ണമായിരിക്കല്ല ഇവര്ക്ക് മടികുട് ങ്ങയ്ഞ്ഞാല് പുസ്തകം പോലും പെൺകുട്ട്യാളായ്രില്ലല്ലോ? ഉം ആൺ കുട്ട്യാള് പുസ്തകം പോലും മഴം വാങ്യപോലെണ്ടാവും മർ
സമയത്തങ്ങന്നെ പക്ഷെ അയ്റ്റങ്ങക്ക് ഒരായ്ട്ട്യാണ്ടാവുട്ടോ പരീക്ഷ പ്പം പെകുട്ട്യേളാട്ടിലും മാർക്ക് വാങ്ങും ചെയ്യും എങ്ങനെങ്കിലും ഉം. ഓൽക്കീ ഓൽക്ക്ണ്ടല്ലോ പെരേന്ന് വായിക്കണ്ട ആവിശ്യൊന്നുല്ല്യ ഓൽക്ക് ക്ലാസ്സ്ന്ന് ഒരറ്റ വട്ടം കേട്ട ഓലെ മണ്ടേല് കേറും.
ആ ന്ന്ട്ട് ഇന്നോട് മിൻഞ്ഞാന്നാ ഏച്ചോഡി പർഞ്ഞ് ഏ നല്ല മണ്ടേ അപ്പൊ ഞാൻര്ച്ച് ഏ എന്ത് മണ്ടെക്കും ഇവൻ പറീണെ അപ്പൊ ഉം ച്ചർഞ്ഞോടഞ്ഞ് ഓൻഞ്ഞിപ്പ ഡ്രോപ്പയ്താലും കൊയപ്പോന്നില്ല്യ ഓനെന്തോ ഒര് ലക്ഷ്യ ഓന്ണ്ട്. ഓനോട്‌ ഞാൻ ചോയ്ചീനീ എന്താണ് ഇഞ്ഞ്എ കയ്ഞ്ഞ്ട്ട് ഏത് കോഴ്സിനാണ് പോണത് അപ്പൊ ഓൻപർ ഞ്ഞാലോ അതൊക്കെ ക്കണ്ട് മേഡംന്നർഞ്ഞിട്ടൊനൊരു ചിരി ഓനൊരു ലക്ഷ്യം വിചാരിച്ചിണ്ട് അവടെ ഓനെത്തും. ആ മേഡം പറ്യാ എന്താ ആർക്കറ്യാ ആ.
ഇപെന്റെ മോനങ്ങനെ ഓനിക്ക് ഉം സയൻസ് തീരെ താല്പര്യംല്ലേനി ന്ന്‌ട്ട് ന്റെ ഏട്ടത്തിണ്ട്. ത് അയില് ചേർന്നാ മതി ഇന്നെങ്കിലേ മേത് വേറെ ജോലിക്കൊക്കെ സ്കോപ്പൊള്ളൂർ ഞ്ഞാട്ട് ഓളയ്ല് കൊ ണ്ടോയിചേർത്തി അയ്നെ ന്ന്ട്ട് അത് അയ്ന് ഇ ഇംഗ്ലീഷില് കൊർച്ച് ബേക്കോട്ട അവനെ ഈ സയൻസ് മൊത്തം ഇംഗ്ലീഷല്ലെ ണ്ടാവാ അപ്പൊ ഓൻ ക്ക് എന്ന്ട്ടത് പ്ലസ് ടു ലങ്ങനെ ഔ തോറ്റ്പ്പ രണ്ടാവട്ടെയ്ത്യൊക്കെ പാസ്സായിന് സേ എയ്തി ഇതിലൊന്നൂടിം കിട്ടല്ലോന്.
ആ ആ രണ്ടാമത് എയ്തി പാസ്സായി ണ്.
ആ ആ രണ്ടാമത്തെയ്തി തി പ്പാസായി ഇഞ്ഞിപ്പെടെ കിട്ടണം ഓന് ഐ ടി എല് ന്തോ ഒരിതിന് പോവ്ണ്ട്ന്നർഞ്ഞ്.
അന്നെ ആ രണ്ടാമത്തെ ജ്യേഷ്ഠത്തിന്റെ മോന്. ആഹ് അത് ശെരി ഏ ശെരി.
വല്യഏട്ടത്തിന്റെ മൊ മോള് ഓക്ക് ഭയങ്കരതാ മണ്ടേ നല്ല മാർക്കാ.
പഠിച്ചുല്ലേ അത്പ്പൊ മത്സരബുദ്ധി ഇള്ളോര് അങ്ങനെ ഇര്ന്ന് പഠിച്ചും മറ്റ്ള്ളോർക്ക് ഇണ്ടോ ഓ മാഷഅള്ള ഉം. ആഹ്.
വേം കിട്ടിം ചെയ്ത്ണ്ണ്ട്ടോ ഓള് മറ്റേ കോളേജിന്റെ അടെടോന്നാണ് പോവൽ.
തന്നെ ഹേ വേം കിട്ടും ചെയ്യല്ലോ അത്രണ്ടല്ലേ ഒർപ്പായിട്ടും കിട്ടു. ഒര് അറ് വെ പേസെന്റേജ് അങ്ങനെ എന്തോ മതി തോന്ന്ണ്ട് കിട്ടാൻ തന്നെ പക്ഷെ തൊണ്ണൂറ്റിയഞ്ചൊക്കെ ഇണ്ട്ന്ന് പറഞ് കഴിഞ്ഞാല് ആഹ് കഴിഞ്ഞിട്ടെന്നെ ബാക്കിയുള്ളോൽക്ക് ചാൻസും
ഉം ഓക്ക്‌ അയിന് പഠിത്തത്തിന്റെ കാര്യത്തില് ഭയങ്കര മുന്ന്ലാ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും രീതിക്കൂടെ മാർക്ക് അങ്ങാണ്ട ഒക്കെ വാങ്ങുഹ് എൻ സി സിക്ക് കണ്ട് പ്പേ മ് ഡിഗ്രില് ണ്ടയ്നി സ്കൂൾന്ന് പത്ത് വരെയുള്ളേല് എൻ സി സി ഇണ്ട് അപ്പ ആഹ് സർട്ടിഫിക്കറ്റ് ഇളേനോട്‌ ഇപ്പൊ പോയോട്ത്ത് ഡിഗ്രിലും വേൻസ് സി സി കേറീണ് ഇന്നട്ട് ഔ കിട്ടീണ് ഇഞ് ആഹ് കിട്ടും
ആഹ് അതെ
ഇന്റെ ജെബിണ്ട് ഓക്ക് മട്യാ ഓക്ക് ആഹ് യൂണിഫോം ഇട്ട് പോവാന് ഞാം പറയാ ആക്കോരു ന്റെ ഭാഗ്യ ജെപിക്ക്ട്ടല് എല്ലാർക്കൊന്നും കിട്ടൂലല്ലോ?
ഇല്ല്യ ഇല്ല്യ ഇല്ല്യ ഇല്ല്യ അതന്നെ ആഹ് ഭാഗ്യന്നെ ആഹ് അത് ഭാഗ്യന്നെ ഉം ഇപ്പൊ
ഇന് ജാർസിന്റെ ഒന്നും മാര്യല്ല എൻ സി സി പെട്ടൊന്ന് കിട്ടൂല കുട്ട്യാക്ക്
കിട്ടൂല സിനു ഇണ്ടായിനി എൻ സി സിക്ക് ആഹ് എല്ലാർക്കും കിട്ടൂലാ സിനുന് കിട്ടീനി
ആഹ്
ഉം
ത് ഇപ്പൊ ഇപ്പൊ ഞ് ക്യാമ്പ് ആവാനായിണ് ഇനി പ്പോ ഇബൽക്ക് ക്യാമ്പല്ലേ
ആഹ് ഒമ്പതിന്റെ ക്യാമ്പ് ഇണ്ട് ഇഞ് ആഹ് പറഞ് കേട്ട്ണ് എവിടേക്കൊക്കെ ഏണെവോലെ പത്ത് ദിവസൊക്കെ ഇണ്ടാവും ആഹ് അതന്നെ ഇണ്ടാവും ഉം
ഇപ്പൊ പത്ത് കുട്ട്യാളെ വസ്റ്റ് കെടുല് പ ത്ത് കുട്ട്യാളാ പോണത് ഓൽക്ക് യൂണിവേഴ്സിറ്റിന്നാണ് അർഞ് ഞ് ഇബൽക്ക് എവ്ട്ന്നാ വേരാന്ന അറീല
യൂണിവേഴ്സ്റ്റി ആവുമ്പോ പിന്നിം കൊഴപ്പല്ലെനി
ആഹ് കൊഴപ്പല്ല ഓല് എല്ലത്തിനും പോല് അങ്ങട്ടാണ്
ആഹ് ദൂരം കൊറവ്ള്ളേനോണ്ടും
ദൂരം കൊറവ്ള്ളയ്നോട് ഓൽക്ക്‌ അവ്ട്
ബാക്കി ചെലദോക്കെ ചെൽപ്പം ദൂരം പോയി ചെലത് പോയി ദൂരെ പോയിട്ട് സ്റ്റേ ചെയ്യേണ്ടി ഒക്കെ ഇണ്ടാവൂല്ലേ ഇത് ഡെയ്ലി മറ്റൊതു അങ്ങനെ തന്നെ പത്തീസം ആഹ് അങ്ങൻ തന്നെ ക്യാമ്പ്
പോരാൻ പറ്റുല പത്താമത്തെ ദിസെ ഓല് പോരോള്ളൂ
പോരോള്ളൂ ഉം ഓലെ എല്ലാവർക്കും കംപ്ലീറ്റെയ്യണം ഔടെ
കാണാതെ നിക്ണാതാലോ ചിക്കുമ്പളാ ഒര് എടങ്ങേറ് യോട്ക്ക് ആഹ് യോട്ക്ക് പോവുലല്ലെ ഈ മ ക്കളി നമ്മള് അങ്ങനെ
ഇല്ല ഞമ്മളെ വിട്ടാട്ട് പോവാത്ത മക്കള് പോയോക്കണം പ്പറിയാ വിവരം ല്ലേ നമ്മളല്ലാത്തപ്പോ നമ്മള് ഇവിട്ന്നൊക്കെ ആയിറ്റങ്ങളോട്
ആഹ് ഓല് ഒര് നേരം പേരി ഇല്ലാഞാല് നമ്മക്ക് അയ്ന്റെ ബുദ്ധിമുട്ട് മൻസ്സിലാവും
ഇബം പോയല്ലോ ഇവം ഇവിടേക്ക് പോയി മണാലി പോയി കൊർച്ച് ടീമേറ്റ്
ആഹ് ആഹ്
പോയിട്ട് മല കേറാൻ വാണ്ടീട്ട് അത് കൊറെ ആയി പറിണ് എത്രോ ആയി രണ്ടെല്ലം മൂന്നെല്ലം കായ്ള്ളെ ആഗ്രഹാ അത് നടത്തി അതായത് കൊറെ എണ്ണം പോയ് അയ്ല് ഒരുത്തന് എന്തോ ശ്വാസത്തിന് തകരാറ് ഇണ്ടായ്ട്ട് പൗതി വരൊക്കെ ആയിട്ട് ഓൻ തിരിച്ച് പോന്ന് അർഞ്
എങ്ങനെ എങ്ങനെ സ്വന്തക്ക് കേറെ
സ്വന്തക്ക് കേറ റിസ്കില് കേൾക്കണോ കേറിട്ട് ഹായ് കുറ്റിന്റെ മോളില് ഓക്സിജന് ഏറ്റം കൊറവ്ള്ളെ സ്ഥലാണൊലോ അവിടേക്ക് എത്തുമ്പോ ഓന് എന്തോ ഒര് പിന്നെ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്ന കുട്ട ട്ട്യാണ് അർഞ് ആഹ് ചെക്കൻ പർഞ്ഞിലെല്ലോ മുക്കാ ഭാഗം എത്തിയപ്പോ ഓന് എന്തോ മാതിരി കെതപ്പോ, ക്ഷീണൊ എന്തോ ആയി ഓന് ഔടെ നിന്ന് പോവുമ്പോ തന്നെ പർഞ്ഞിനോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണെങ്കില് പിന്നെ കൊറച്ച് റിസ്ക്ണ്ട് പറ്റ്ണോല് കേറിയാമതി എന്ന്ള്ളൽക്കെഇബല് പറ്റുന്നുള്ളൾക്ക് കേറിപ്പോയതാ. അവ്ടെ ഏതാണ്ടെത്തിയപ്പം ഓനെ തിരിച്ച് മടക്കി എറക്കണ്ടിന്ന് കാരണം അങ്ങട്ട് കേറ്റിട്ട് കാര്യല്ല ഓക്സിജൻണ്ടാവൂല. ഇവല് വേം കെറി അവ്ടെ സമർപ്പിച്ചയ്ന്റെ ശേഷം വേം ഇങ്ങട്ട് എറങ്ങാംന്ന് വിചാരിച്ചാണ്. കാരണം പിന്നെ കൂടുതൽനിക്കാ പറ്റുല്ല ഇബൽ ക്കും ക്ഷീണം ത് വരും. തണുപ്പും കൂട്‌തലണല്ലോ?
ആ അതന്നെ. ഉം ഈ തണ്പ്പ് കൂടുതലൊള്ളെടാകുമ്പോന്നെ ഓക്സിജന്റെ അളവ് കൊറയും.
ആഹ് അത് മറ്റൊനാ പറഞ്ഞേ?
ഈ ചെലലൊക്കെ ചെല കെണർക്ക് എറങ്ങിയ കണ്ടില്ലേ ഓക്സിജൻ ണ്ടാവാതൊക്ക്ണ്. ചെലപ്പ അയ്ന്റെഉള്ള് അടിക്ക് തണുപ്പാണല്ലേ വര്യ.
അതെ അതെ അതെഅതെ ആഴം കൂടുതല്ള്ളമ്പോ ത്ണ്ടാവൂലല്ലോ ഓക്സിജൻ ടുംലേ ഉം ശെരിയാ. എന്ന്ട്ടാ ചെക്കനെ പറഞ്ഞയ് ച്ചി പോക്മ്പോ ഓലക്ക് സങ്കടായിന്ന റഞ് ആ ചെക്കൻ പോയി ഞ്ഞിപ്പോ തിരിച്ച് പോക്മ്പോ ന്ന സ്ഥലത്ത് നിക്ക അവ്ടെ ഞങ്ങളും അതുപോലെ തിരിച്ച് വരും നാളാണോ മറ്റന്നാളാണോ അറില്ല യ്യ് ഏതാലും പെയ്ക്കോ റഞ് ഇര്ട്ടാവ് ആണ്. ഓൻ ഒറ്റക്ക് തിരിച്ചെറങ്ങി പോവാ. ഒന്നാലോയ്ച്ച് നോക്കിയാ പ്പം ഇവര്ക്ക് ഞ്ഞി കാണ്വോന്നും അറിയില്ല കാരണം ഇവല് കെറി പോമ്പോ രണ്ട് മൂന്ന് മൃതദേഹം കൊണ്ടോവ്ണ്ട് മോളിന്ന് കൊറെ ആളുകൾ കാരണം. മണ്ണ് എവ്ടെ ഇഡിയാന്ന് നിച്ചയംല്ല അതില് മരിച്ചതാണെലോ അപ്പൊ ഇനി ഈ പറഞ്ഞെ ച്ചോനെ കാണ്വോ ഞങ്ങന്നെ ഉണ്ടാവോ ഇന്നോട് ഇവ്ടെ വന്നപ്പോ എന്തൊക്കെ പറഞ്. ഇതൊക്കെ പറഞ്ന്നാ ഞ്ഞിന്നെ ഞാൻ മെലില് ഇത് ഒരു ദു എന്താണെന്ന്ള്ള മനസ്സിലാണെങ്കി അവ്ടെ പോണന്ന്. അയ് റിസ്ക് എടുത്ത് വര്യാ റിസ്ക് ചെല ആളുകൾ ഓക്കെ ശെരി ശെരി.